ന്തോ ആഹ് കേൾക്ക്ണ്ട്പറഞ്ഞോളൂ എന്തൊക്കെയായി ചായപരിപാടിയൊക്കെ കയ്ഞ്ഞോ? കുട്ച്ച്കയ്ഞ്ഞോ?
ഒര്മാതിരിയൊക്കെ ഒതുങ്ങി. ഇനിയിപ്പം കെടപ്പുണ്ട്.
അഹ് രാവിലെത്തെതെര് ഒക്കെ കഴിഞ്ഞൊന്ന് കൊറചേരം റെസ്റ്റ്ട്ക്കും ഞാനൊന്ന് ചായകുടിക്കെ കഴിഞ്റെസ്റ്റ് എടുത്ത്കൊറെ കോളൊക്കെ ചെയ്യ്ത് പ്പങ്ങനെ വന്ന്ട്ട്പ്പോ ചോറ്റിനരികെയ്കി ഇഞ്ഞിപ്പോഇന്ന് റെയ്സ് കുക്കർക്ക് അറക്കിവെക്കെട്ടെന്ന് വിചാരിക്ക
ആഹ് ഞാനുംഅതെ എനിക്കുംരാവിലെ മരുന്നുള്ളത്കൊണ്ട്
എങ്ങനെ ഇച്ചിരിഗുളിയൊക്കെ കഴിച്ചിട്ട് ഒര്ശകലം റെസ്റ്റൊക്കെ എട്ത്തിട്ട് പിന്നെ പയ്യേഉള്ള പണിയൊ യുള്ളൂ പയ്യെപ്പയ്യെരാവിലെ കെടന്ന ചെയ്യണന്റെ ആ ഒര്ഇതൊന്ന് ഇച്ചിരിന്നാവും. ന്ന് സമയാവും ഒന്ന്റെഡിയായി വരാൻ
കഴിച്ച ക്ഷീണ ണ്ടാവൂല്ലേ വാണങ്കി.
എന്തോ?
കുളികകഴിച്ചാഷീണം ഇണ്ടാവുംലേ
അഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് നല്ലേ ക്ഷീണംഒണ്ട് കാരണംഅതുപോലെ ഡോസിലുള്ള മരുന്നാണ് കഴി
ന്നല്ലെഇങ്ങട്ടാ ടൈയിൽസിന്റെ ഇതായിട്ട് ന്നട്ട്എന്തേഉള്ള്
അത്, അത്, അത്കഴിഞ്ഞ് അന്ന് രാവിലെ ഞാനിങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പത്തേക്കും അത് കാല്ഫുള് അങ്ങ് നീര്പിടിച്ചു നീര് പിടിച്ചു അപ്പൊ ഈനീര് പിടിച്ചു കയ്ഞ്ഞപ്പ
ഹലോ
ഒര് ഒരു ഒരുമുറിവ് പോലെഅതില്ഇണ്ടായിര്ന്നൊള്ളൂ കാലില്
ആഹ്
പീ ടൈട്ല് അത്രേ ഒരുഭാഗം ഇണ്ടായിരിന്നൊള്ളു അവടെ അപ്പൊ പിറ്റേ ദിവസം അത് ഒന്ന് ആ മുറുവായി. ആന്ന് പറഞ്ഞ് കയ്ഞ്ഞപ്പത്തേക്കും നമ്മൾ നീര് വെച്ചയ്ഞ്ഞപ്പത്തേക്കും നീരും കൂടെ കേറിയപ്പം. ഈ മുർവ് ഒന്നുംകാണാനില്ലായിര്ന്നു.
ആഹ്
അന്നേരപ്പം തെന്നെ ആശുത്രി കൊണ്ട്പോയി കാണിച്ചു അവര് പ്പ് ഇനിപ്പം. ഉള്ള്ല് ഞരമ്പ്ന് ചതവ് വല്ലോം ഒ കൊഴപ്പോല്ലായിര്ന്നു എക്സറെക്കകത്ത് ചതവോ
എടക്കെടക്ക് കോള് മുറിയ്ണ്ടോ റേയ്ഞ്ച് പ്രശ്നണ്ടോ?
ആഹ് ഉണ്ട്, ഉണ്ട്, ഉണ്ട്, ഉണ്ട്, ഉണ്ട് റേയ്ഞ്ചിന്റെ പ്രശ്നൊണ്ട്.
എടക്കെടക്ക് ഒര് മൂളലൊക്കെ വെര്ന് ണ്ട് മഴ ആയതൊണ്ട് എല്ലോട് തുണ്ട് കൊറേ ക്കെ ഇഷ്യു ഞാന് വൈ ഫൈ തീരെ ആവൂല എടക്കെടെക്ക് കട്ടാ പ്പ ഞാന് വൈ ഫൈ ഓഫാക്ക് ഇട്ട്ട്ട് ഫോൺ ഫോൺന്റെ നെറ്റ് യൂസെയ്യ്ത് കോളെയ്യ.
ആഹ് ഞാ വ അഥവാ എന്തെങ്കിലും കേ കാക്ക വരുവോ അങ്ങനെ എന്തെങ്കിലും വരുവായ ആണെങ്കിലും നമ്മക്ക് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മിനിറ്റ് വരെ പന്ത്രണ്ട് ആവാതെ പതിനൊന്നര മിനിറ്റ് വരേക്കെ നമുക്ക് സംസാരിക്കാം.
പറയൂ
ആഹ് പിന്നെ ഹേ കട്ടായി പോകാതെ നോക്കുമ്പോ റേഞ്ചിന്റെ ഓട്ടോമാറ്റിക് ൽ കട്ടാകാതെ ആഹ് നോക്കിയാ മതി നമ്മള് കട്ടാക്കരുത് ഒരു കാരണവശാലും. ഒരു ശകലം വിട്ടു പോയന്ന് പറഞ്ഞാലും ആഹ് പിന്നെ ഇങ്ങനെ കാല് ടെ ഒരു ഹ് ഞാ അവടെ ഇവടെയക്കെ ഞങ്ങള് കൊണ്ടുപോയി എല്ലായിടത്തും നോക്കി. പെറുക്കിയെടുത്ത് എന്നാലും ഈ കാലിനാവാത്ത വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുല്ല. കാലിന്റെ അവടം അത് കഴിഞ്ഞൊരു മൂന്നാഴ്ച ക്കെ ആയപ്പോത്തേക്കും ചെറുതായിട്ട് ഒരു ശ തേലം ന്നുറുവ് പോലെ കണ്ടു തൊടങ്ങി.
ഉം
ആഹ് മുറുവ് കണ്ട് തൊടങ്ങി കണ്ട് തൊടങ്ങി കണ്ട് തൊടങ്ങി അത് സത്യം പർഞ്ഞാ അത്യാവശ്യം ഒരു വലിയ മുറുവ് അങ്ങായി. അതുകൊണ്ട് നടന്ന് നടന്ന് ഒത്തിരി ആശുപത്രിയിലും കാര്യങ്ങളിലും എല്ലാം പോയി പോയി പോയി പോയി പോയി. പോയി എന്നിട്ട് ഒന്നും ആർക്കും ഒന്നും അറിയത്തുല്ല എടുക്കത്തുല്ല ലാസ്റ്റ്. മുറുവങ്ങ് വല്യതായി വല്ലാണ്ട് ഒരു കോലക്കേട് ആയി കഴിഞ്ഞപ്പം ഉള്ളിൽ നിന്നും ആഹ് അത്രേ അകത്തോട് ചെന്ന് മാ നമ്മുടെ ആ ഭാഗങ്ങള് മൊത്തം പൊറത്തായി കഴിഞ്ഞ തൊള പോലെ ആയപ്പത്തേക്ക് ഉള്ള്ന്റെ അകത്ത്ന്ന് ഒരു ചെറിയ ടൈല് പീസ് കിട്ടി.
ആണോ? അങ്ങനെ പോവുന്നു ആർക്ക് ഇങ്ങക്കെന്നെ കിട്ടിയോ? അതോ ഡോക്ടർ കാതാ
ഞങ്ങക്ക് കിട്ടി ഞങ്ങക്ക് കിട്ടി. അത് ഡോക്ടർമാരോ ഒരുപാട് പാലാ മെഡിക്കൽ ആ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളജ് തൊട്ട് സർവത്രാണ് ആശുപത്രികളിലും പോയി.
അല്ല അപ്പ അവര് സ്കാൻ ചെയ്യേ എക്സറേ ട്ക്കേ ഒന്നും ചെയ്തില്ലേ കണ്ടീല്ല അത്?
എല്ലായടത്തും ചെയ്തു എല്ലായടത്തും ചെയ്തു എല്ലായടത്തും. ചെയ്തടത്തും ചെല്ലാം ചെന്നടത്തും മുഴുവൻ ചെയ്തു. എന്നിട്ട് കണ്ട്ട്ട്ല്ല. എന്നിട്ട് ഇതുപോലെ ഗുളിക കഴിച്ച് ഗുളിക കഴിച്ച് ഗുളിക കഴിച്ച് ശരീരം എല്ലാം ചീർക്കുകേ ഇടുമി യും ആഹ് ഈ ഉളികയെല്ലാം കൂടെ തിന്ന് തിന്ന് മനം മറച്ചിലും ചർദിയും മൊത്തത്തില് ഇപ്പോ ഭയങ്കരമായിട്ടും പ്രശ്നായ ഒരു പത്തു മാസത്തേക്ക് ആഹ് ഒരു വേ വേദന കൊണ്ട് ഈ മുറുവ് കരിഞ്ഞിട്ടില്ല ഡ്രസ്സ് യ്യും കെട്ടും ഡ്രസ്സ് യ്യും കെ ഇത് തന്നെ ആയിരുന്നു അപ്പൊ നഷ് കൂടെ എല്ലാം പോകുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഇതുപോലെ പച്ചമഞ്ഞള് അപ്പം ചൊർച്ച്ലും വേദനയൊക്കെ ആയപത്തേക്കും ആഹ് ഒ ഒരു ആയുർവേദ ആശം ഇതുപോലെ ഒരു മെര്ന്ന് കാരൻ പറഞ്ഞു. പച്ച മഞ്ഞളും ആരിവേപ്പും ഇട്ട് വെള്ളം തെളപ്പിച്ച് കാല് മുക്കി വെക്കാൻ പറഞ്ഞു.
ഉം
അപ്പൊ ചോർച്ചിലിനും ഇൻഫെക്ഷൻ ആകുന്നതിനും ഒക്കെ ഒരു ആശ്വാസം വരുവെന്നു പറഞ്ഞു അങ്ങനെ ചെയ്തിട്ട് ഈ പച്ചമഞ്ഞള് വെച്ച് ഞാനിങ്ങനെ ജസ്റ്റ് മുറിവിന്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒന്ന് തടവി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപത്തേക്ക് ഏഹ ആഹ് കാലിന്റെ അകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരുമാതിരി എന്തോ തടയുന്ന പോലെ ഫീൽ ചെയ്തു
ആഹ്
ഫീൽ ചെയ്ത്കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും ഞാന ആദ്യം ഓർത്ത് എല്ലായിരിക്കു എന്നാ. അതുപോലെ കുഴിഞ്ഞയിരുന്നു
അപ്പളാണോ ഇത് കിട്ട് പൊട്ട് കിട്ടിയത്
ആഹ് അന്നേരപ്പത്തേക്ക് നോക്കിയപ്പോ നമ്മ കാല് മുഴുവനും സ്‌തംപ്പിച്ചു പോയി ഇല്ലേ
ഉം
ചതില്ലേ അമ്പ് ഇല്ലേ
ആഹ് അതുപോലെ
അതിന്റെ ആ ഒരു പീസ് പോലത്തെ ഒരു കോണ് പോലത്തെ സാധന ല് ഒരു പീസ് കിട്ടി ആ അടിച്ച അടീല് അന്ന്
വോയ്സാണ്ട് ക്ലിയറാവ്ണില്ല ക്ലിയറാവ്ണില്ല്യ അറയാ എന്തൊക്കെയൊരു സൗണ്ട് വര്ന്നല്ലാതെ മൻസ്സിലാണില്ല്യ പറയിണതൊന്നും
ആഹ് ഇഡ്ലിപ്പ്
ഹലോ ആഹ് ഇനി പറഞ്ഞോളൂ ആഹ് അങ്ങനങ്ങനൊരു ഒരു ചെ മൂ ഒരു മോർണിച്ചൊരു ചെമ്പിച്ച ചെൻ്റെ സൗണ്ട്ങ്ങനെ വര്ആന്നല്ലാ വോയ്സ് ങ്ങട്ട് ക്ലിയറായി വന്നീലാ കാല്ൻ്റുള്ളിന്ന് കിട്ടിയ അതാ ന്നട്ട് ട്ടാ ടൈൽസിന്റ പൊട്ട് അ ചീളന്നേയിരുന്നു
അന്ന് ടൈലിന്റെയന്ന് ആ അടിച്ച അടീല് കേറിപ്പോയി ഈ ഒരു ചെറിയൊരു സെറ്റിപ്പിന്നിന്റെ മുറിവൊണ്ടായിരുന്നല്ലോ
ഉം അയില് പോയിട്ട്ണ്ടാവും ഉം
ന്ന് അടിച്ച അടീലങ്ങ് അകത്തോട്ടീ കയില് ടൈലങ്ങ് കേറിപ്പോയി
അന്നാ മരച്ചിരുന്ന സമയത്ത് ഇതിത്തറെ അറിഞ്ഞില്ല ഇത് ഞെരമ്പ് വഴി കേറി പോയി ഈ സാധനം അയ് ഞെരമ്പിനകത്തായതുകൊണ്ടേ എക്സ് ഞെരമ്പിനകത്ത് കേറി പോയത്കൊണ്ടാണ് നമ്മള് തൊലിപ്പൊറത്തെടുത്ത എക്സറേല് സ്കാനിങ്ങിലൊന്നു ഇതറിയാതിരുന്നത്
ആണ്ലേ
ഉം അങ്ങനെ ആഹ് പിന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഈ ഞയ് ടൈല് കിട്ടി കഴിഞ്ഞിട്ടും ഈ പത്തു മാസം ഈ ടൈൽ അതിനകത്തിരുന്നയിന്റെ എന്റെ ബ്ലഡില് മുഴുവനി ഇൻഫെക്ഷനായിപ്പോയി മെർക്കുറി ഇൻഫെക്ഷൻ ടൈലില്
ഇന്നട്ടെന്തെയ്തു ബ്ലഡൊക്കെ മാറ്റി കേറ്റിയോ
ഹ ഇല്ല മാറ്റിക്കേറ്റിയൊന്നുല്ല അതിന്റെ ഇൻഫെക്ഷൻ കൊറയാനായിട്ടക്കെ അതക് ക്കെ നമ്മുക്ക് ലക്ഷങ്ങള് കോടികള് വെച്ചാലും നടക്കുന്ന പരിപാടിയല്ല എന്നിട്ടും പത്ത് പതിനാല് ലക്ഷം രൂവാ ഈ കാലിന് വേണ്ടീട്ട് ഉം വെറെഡി കളഞ്ഞു ആഹ് സർജറി ചെയ്തു
ഏഹ്
ആഹ് ഇതെന്താന്നറിയത്തില്ലാതാണ്ടായിപ്പോയി നമക്ക്
ഓരോരുത്തര്ക്ക് ഓരോരോ ഇത് ല്ലേ നമ്മള ഒ ഒന്ന് ഓ ചിന്തിക്ക പോലും ചെയ്യാത്ത് ത്തോരോ കാര്യങ്ങള് വര്ണാണ്പ്പൊ അതൊക്കെ
അതെയതെയതെ ചിന്തിക്കാന്ന് പറഞ്ഞ് കഴിഞ്ഞാ വേദന തിന്നതെന്റെ പൊന്നോ ഇപ്പഴുവതെ എന്നാലും ഇപ്പൊ കൊറവുണ്ടെന്നാപ്പ്
അല്ല ഇപ്പൊന്നിട്ടെന്താ വേദന ഇപ്പളുവാ കാല് വേദനയൊണ്ടോ ആ മുറിവിള്ളോടത്ത്
കാലിന്റെ മുറിവ് ഫുള്ളായിട്ടും കരിഞ്ഞിട്ടില്ല
ആണോ ഇപ്പളും പിന്നെ ഈ ബ്ലഡൊ കൂടെ അതിന്റന്തേ കേറീനയിന്റതായ ബുദ്ധിമുട്ട് വേറേ ഇണ്ടാവൂല്ല്യേ
ആഹ് ഉണ്ട് അതുകൊണ്ടാണ് കരിയാത്തത് ഇൻഫെക്ഷൻ ശരിക്കും മാറാത്തത് കൊണ്ടും ഇത്രയും നാളിങ്ങനെയീ കാല് കുത്തി കുത്തി നടന്നിട്ട് അത് ഞവടെ ഏഹ് ഞെരമ്പിന് സർക്കുലേഷനില്ലാതെ വന്നത് കൊണ്ട് ആ ഞെരമ്പ് മരിച്ചുപോയി സത്യത്തില് അത് കാരണം കൊണ്ട് അവടെ മുറിവ് കര് രിയണെങ്കില് ഇച്ചിരി പാട് വരു എന്നാന്ന് വെച്ചാ ബ്ലഡോട്ടവില്ലല്ലോ
ഉം
ആ ഞരമ്പ് പോയല്ലോ അങ്ങനെ ഇപ്പ അത്യാവശ്യം ഏറെക്കുറെ ഏതാണ്ടൊക്കെ എവിടെയോ എന്തോ ഒരു തന്ന് പറയാം
ന്താ ചെയാല്ലേ ഇങ്ങനെ ക്കായ കുട്ടികളെ നോക്കും വേണ്ട മ്മുക്ക് നമ്മക്ക് മ്മള്ത് മ്മള് ഒറ്റക്കാണെങ്കി എങ്ങനെകൊക്ക ഒരു ഭാഗത്ത് കെട ക്കത് പ്പ അതൊന്നും പറ്റൂല്ലല്ലോ
അതന്നെ അതും പറ്റൂല ചെറിയ ആൾ ക്കാര് അങ്ങനെ ജോലിയൊക്കെ ഞാനങ്ങ് വേണ്ടാന്ന് വെച്ച് പ്പത്യാവശ്യം നമ്മടതായ ചെറിയ ജോലികളൊക്ക നോക്കി ഇങ്ങനെയെങ്കിലും ഒക്ക ഉള്ള സമയ ത്ത് ഗുളിയൊക്ക കഴിച്ച് പ പിള്ളാരെ പറഞ്ഞു വിടും പകലൊക്ക നല്ലോണം റെസ്റ്റ് എടുക്കും കാലിന് റെസ്റ്റ് കൊടുക്കണം എനിക്ക്
ഉം അയിന്റെത് പെട്ടന്ന് ങ്ങ്ട് സുഖാവുള്ളു ഇനിയും അത് മാറി കിട്ടണ്ടേ നല്ലോണം
അതെ അതെ അത് കാരണം കൊണ്ട് പിന്നെ വൈകീട്ട് ആവുമ്പൊ പിന്നേയും പകല് റസ്റ്റ് എടുത്തേന്റെ മുഴുവൻ ഒരു നാല് മണി കഴിയുമ്പ തീരും
ഉം പിന്നേം ഇതന്നല്ലേ വ ഓര്ക്ട് വന്നാ പിന്നെ മ്മുക്ക് പിന്നേം ജോലിന്നല്ലേ
അതന്നെ പിന്നെ പിള്ളേരാണെങ്കിലും ഒത്തിരി അഡ്ജസ്റ്റ്മെന്റ് ആയി
ഉം പിന്നെ ചെറിയ മക്കളല്ലേ അവര്ക്ക് പ്പ അഡജസ്റ്റെയ്യണേന് ഒരു പരിധിയൊക്കെ ഇല്ലേ അതാണ്
ന്നെ അവരടെ അവരെന്തഡ്ജസ്റ്റ് ചെയ്തെന്ന് അല്ല എന്തോരം ചെറിയ മക്കളാന്ന് പറഞ്ഞാലും പരിധി ഒണ്ടെന്ന് പറഞ്ഞാലും അവരാ പരിധിക്കപ്പറം വരെ എനിക്ക് എന്നോട് സഹകരിക്ക്‌ന്നുണ്ട്
ഉം ഞ്ഞി അത്ങ്ങനെ അമ്നെ ങ്ങനെ കണ്ടോല്ക്ക്‌ ശീലായി അപ്പൊ പിന്നെ അതോണ്ട് കൊഴപ്പല്ല്യ ഇപ്പ ചെറ്യേ കുട്ടി ചെലേ കുട്ട്യാള് ണ്ടല്ലോ എന്ത് കുറുമ്പും വാശിള്ള മക്കള്ണ്ട് അവരേം കൊണ്ടൊക്ക അങ്ങ് ഗതികെടും ഉം ഒരനുസരണല്ല്യാത്തത്ര മ ക്കള്ണ്ട്ല്ലേ എന്ത് പറഞ്ഞാലും ചെയതാലും കേക്കാത്ത
ഇവിടെ സത്യം പറഞ്ഞ് കഴിഞ്ഞാല് പിന്നെ മൂത്തവള് എട്ട് വയസ്സേ ഉള്ളങ്കിലും ഈ ചെറിയവളെ ഇത്രേം നോക്കിത് മുഴുവൻ ഈ കഴിഞ്ഞ രണ്ടു മാസത്തെ അവധി സമയത്തൊക്ക മുഴുവനും അവളാ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഇപ്പഴാണേലും അതെ പോകുന്നടം വരെ അവളടെ വാലെ തൂങ്ങി നടക്കും പോയി കഴിയുമ്പോ എന്റെ കൂടെ എന്തെലുക്കെ ഇങ്ങനെ പറഞ്ഞ് കട്ടിലേല് ഇരിക്കോ ഒറങ്ങോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പ ഇച്ചിരി കെടക്കോ അങ്ങനെ എന്തേലൊക്ക ചെയ്തിട്ട് നാല് മണി ആകുന്ന നോക്കിയിരിക്കും അവള് വരുമ്പഴേ അവളെ കൊണ്ട് ഇടുപ്പിക്കും അവടെ അവടെ കാര്യങ്ങള് അല്ല അവടെ കൂടത്തില് അവടെ സെറ്റർ ഇട്ക അവള്ടെ ഉടുപ്പെടുത്തിടുക അവടെ കൂടത്തിലാണ് കാര്യന്താന്ന് ചോയിച്ചഴിഞ്ഞാല് ഞാനിങ്ങനെ പ്പ ഈ സർജറി ഒക്കെ കഴിഞ്ഞ് കെടന്ന സമയത്തൊക്കെ ഈ കട്ടിലൊക്ക ഒത്തിരി കുലങ്ങാതെ അനങ്ങാതെ ഒക്കെ ഇരിക്കുയൊക്കെ വേണ്ടി വന്നോണ്ട് കൂടുതലും അ വള്ടെ കൂട്ടത്തിൽ അവള് കൊണ്ടു നടന്ന് നോക്കി നോക്കി നോക്കി നോക്കി നോക്കി ന്നെന്ന് പറഞ്ഞാലും അവൾക്ക് എട്ട് വയസ്സ് ന്ന് പറഞ്ഞ എന്നാ പ്രായവാ അവൾ ഒത്തിരി നോക്കും അതുപോലെ ഇവളും അവളുടെ കൂട്ടത്തിലങ്ങ് ആയി. അവള് ഒറക്കൊക്കെ ചെയ്യും മടീലിരുത്തി ഉം ഒറ കീട്ട് എന്റെ അടുത്ത് കൊണ്ടെ കെടത്തുവൊക്ക ചെയ്യും ഉം ആഹ്
ശരി ഉം നാലേ ശരി ഞാൻ പിന്നെ വിളി ളിക്കട്ടോ ഞാനെ പിന്നെ വിളിക്കാം ഓക്കെ
ആയ്കോട്ടെ ശരി
ആഹ്